ഹലോ ഹലോ ആ നല്ല വിശേഷം
ആ മഴയൊക്കെ ഉണ്ടോ
ആ രണ്ടു ദിവസം കൊണ്ട് നല്ല വെയിലായിരുന്നു ഇന്ന് ഇപ്പം മഴയുണ്ട്
ആണോ അന്നേരം ചൂടിനൊരു ശമനംമുണ്ടോ
ചൂടിന് ഒരു ശമനം ഉണ്ടെങ്കിൽ രണ്ടു ദിവസം വെയിലായപ്പോഴത്തേക്കും നല്ല ചൂടായി നല്ല അത പുറത്തിറങ്ങുമ്പോ നല്ല ചൂട് ഇപ്പം മഴ പെയ്യുന്നു രണ്ട് ദിവസം നല്ല വെയിലുണ്ടായിരുന്നു
ആ പുറ പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലായിരുന്നോ അവിടെ
ആ നല്ല വെയിലായിരുന്നു
ആ ഇവിടെ ഏ രണ്ടു ദിവസം ദിവസം കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മഴ പെയ്യുന്നുണ്ട് എങ്കിലും കുറവ
കുറവാ ആ
ആ വേ
പിന്നെന്താന്ന് പരിപാടി ഹലോ കേക്കുന്നോ
ഒരു കല്യാ
ആ ആരുടെ
എൻ്റെ ഒരു കൂട്ടുകാരിയട എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചിൻ്റെ കല്യാണമായിരുന്നു
അതെയോ
ആ ഇവിടെ അടുതോരമ്പലത്തിൽ
അതെയോ കേക്കുന്നോ ഹലോ
ഇന്ന് ആ കേക്കുന്നു
കേക്കുന്നോ
ആ ഞാൻ പറയുന്നേ ഇപ്പം കേക്കുന്നുണ്ടോ ആ എൻ്റെ കൂടെ പഠിച്ച കൂടെ പഠിച്ച ഒരു കൊച്ചിന്റെ കല്യാണമായിരുന്നു എന്ന അതെയോ, ആ വീട്ടീന്ന് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു
എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ
ആ കല്യാണൊക്കെ നല്ലതായിരുന്നു, പിന്നെ ഇച്ചിരി തിരക്കു കൂടുതലായിരുന്നു ഇന്ന്
അതേയോ
ആ ഈ പരിസരത്ത് ഈ പ്രാവശ്യം ഈ ഇന്നത്തെ ദിവസം ഇന്നലെയൊക്കെ ആയിട്ട് കൊറെ കല്യാണങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് ഈ കല്യാണത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. ആ ഏഹ് പിന്നെ ഇന്നലെ ഇവിടെ പരിപാടിയു ണ്ടായിരുന്നു. കല്യാണ തലേന്നൊക്കെ
തലേന്നത്തെ ആഹ് ആഹ്
പോയി. പോയിട്ട് ഒരു സമയായി തിരിച്ച് വീട്ടി ട്ടിൽ വന്നപ്പത്തേക്ക്.
വന്നപ്പത്തേക്ക് ആഹ് ആഹ്, ഇന്ന് പിന്നെ മഴയില്ലാത്തോണ്ട് വെ
ആഹ് ഇന്ന് രാവിലെന്നും വലിയ മഴയില്ലാരുന്നു.
ആഹ്, അതെ
പോകുന്ന വഴിക്ക് വെയിലായിര്ന്ന് ഇവി വിടെ അടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോകാനുള്ള ദൂരേ ഉള്ളൂ ഇവിടുന്ന്.
അതെയോ
പോയി. ഏഹ് പിന്നെ നമ് കല്യാണ ന്, പിന്നെ അങ്ങോട്ട് തിരക്കായിരുന്നു, മൊത്തത്തി പിന്നെ ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. അകത്ത് കയറിയപ്പോഴൊക്കെ
ആഹ്, ആഹ്
പിന്നെ കൂട്ടരെല്ലാം കണ്ട് കൂടെ
കണ്ട്, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു?
ഏഹ്, സദ്യ നല്ലായിരുന്നു. ഏഹ് ബോളിയും പായസവും, മൂന്നുകൂട്ടം പായസവും ബോളിയും കാര്യങ്ങളൊക്കെയായിരുന്നു.
നന്നായിരുന്നു
ഏഹ്, പത്ത് പതിനഞ്ച് കൂട്ടം കറികളും ഉണ്ട്. ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു, അതെ
ആഹ്, ഏമ് കൊണ്ടാട്ടവും, കൊണ്ടാട്ട മുളകല്യായോ അവിടൊക്കെ ഉണ്ടോ അത്
ഉണ്ട്, ഉണ്ട്, ഉണ്ട്, തൈര് ഏഹ് ഞങ്ങള് തൈര് മുളകെന്ന് പറയും.
തൈരുമുളക് അത് തന്നെ. അതും പിന്നെ പാവക്യക്കെ വറ് ത്തതും
ആഹ്
ആ പിന്നെ ഇവിടുത്തെ സദ്യകകൾക്ക് അങ്ങനെ ഏ ഇറച്ചി വിഭവങ്ങൾ കുറവാ ഇറച്ചി വിഭങ്ങൾ കുറവാന്നല്ല ഇല്ല കല്യാണംക്ക അങ്ങനെ ഇല്ല
ആ കല്യാണങ്ങൾ കല്ലലും അങ്ങനെ ഇല്ലല്ലോ
ആ ചെല സ്ഥലത്തട്ടൊക്കെ പോകുമ്പോ ത്തേക്ക് കല്യാണം ഇറച്ചി വിഭവങ്ങളുണ്ട്
ഉണ്ട്
ആ പക്ഷെ ഇവിടെ ട്ടും നമുക്ക് അങ്ങനെ ഇല്ല നമ്മള് ഒ ഒട്ടും ഇറച്ചിയോ മീനോ മത്സ്യ ഒന്നും ഇല്ലാത്ത സദ്യകളാ നമ്മള് കഴി
സദ്യ ആ ആ
ഏഹ് വെജിറ്റേറിയൻ മൊത്തത്തിലുള്ളതാ കഴിക്കുന്നത് പിന്നെ എന്നട്ടം നമുക്ക് വറു ത്തറച്ച തീയിലും കാര്യങ്ങളും ഒക്കെ കാണും ഈ ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ പറയാം ആ സാധാരണ അമ്പലങ്ങളിലും അമ്പലങ്ങളിലും ഓഡിറ്റോറിയത്തി വെച്ചൊക്കെ കല്യാണം നടത്തുന്നതേ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ക് ഇങ്ങനെ ഇറച്ചി അകത്തോട്ട് കയറ്റാനും പറ്റത്തില്ല ആ പിന്നെ അവരരു ഇവിടെ ശീലം ഇല്ല അങ്ങനെ ഇറച്ചി ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലമില്ല
ഇല്ല ആ ആ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്
ആ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പത്തേക്ക് വ ന്ന് പിന്നെ പായസം കുടിച്ചന്റെ ക്ഷീണം ആയിരുന്നു മൊത്തത്തി മൂന്ന് കൂട്ടം പായസമൊക്കെ കുടിച്ചന്റെ
ആഹ് ക്ഷിണാര്ന്ന് ഉം
പിന്നെ അവിട്ന്ന് എന് ന്തുവാര്ന്നു പരിപാടി
ആഹ് ഇവിടെ രാവ്‌ വല്യ പരിപാടികളൊന്നും ഇല്ലാര്ന്ന് സാധാരണ ഒളികോ പ്പ ഇന്ന് രാവിലെ എല്ലാം ഉം ഇറച്ചി ചിക്കൻ മേടിച്ചാര്ന്നു
ആന്നോ ആഹ്
അത് വെച്ച് അത് കറി വെച്ച്
ആ ചിക്കൻ എന്തെങ്കിലും പ്രത്യേക രീതിയിലാന് ന്നോ വെച്ചേ
ആഹ് അങ്ങനെ പ്രത്യേക രീതിയിലൊന്നും വെക്കത്തില്ല ഞാൻ സാധാരണ വെക്കുന്നത്
ആഹ്
ക്കനെല്ലാം കഴുകി എഹ് നല്ലോണം വെള്ളം തോത്തി മഞ്ഞപ്പൊടി പെരട്ടിയങ്ങ് വെക്കും
ആ ചിക്കനകത്ത് വെറുതെ വെറുതെ മഞ്ഞപ്പൊടി പെരട്ടിയങ്ങ് വെക്കും
ത് നല്ലതാ അങ്ങനെ അങ്ങ് വെക്കും വെച്ച് ചേ അടച്ച് വെച്ചിട്ട് ആഹ് പിന്നെ തേങ്ങയും ഉള്ളിയെല്ലാം അരിഞ്ഞ് ഓരോന്നോരോന്നരിഞ് വെക്കും ഇപ്പ നമ്മൾ ഈ കടു പൊട്ടിച്ചിട്ട് അതിനോട് ശകലം ഉലുവേം കൂടിടും ഉലുവേം കൂടിട്ടിട്ട് അതിനാത് ത്ത് ഈ ഒണക്കമുളകവും മുടിച്ചിട്ട് ഈ തേങ്ങ ആദ്യങ്ങിട്ന്ന് തേങ്ങ ആദ്യങ്ങ് ഇടും
ഓഹ് ഓഹ് ആഹ് മൂത്ത് വരാനായിട്ട് ആഹ്
മുത്ത് വരുന്നട്ത്തെട്ട് വെളുത്തുള്ളി ഇഞ്ചിയിടും അതിന്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി താ അതും ഒന്ന് മൂക്കും അപ്പൊ ഒരു നല്ല മണം കിട്ട് അല്ല നമ്മള് ഉള്ളിയുടെ കൂടെ മൂക്കുമ്പോ ഉൾ പക്ഷെ ഒരു മണം വരും ആഹ് ഉള്ളിടെ കൂടങ്ങ് ഒന്നിച്ച് ഇടുവാണെങ്കി ഇത് മൂക്കത്തില്ല അപ്പ മണം വരത്തില്ല അതിനു ശേഷം സവാള ഇടും
ആഹ്
സവാൾ
മാത്രം ആന്നോ ഈ സവാളക്കൊരു മ ധുരൊണ്ടു അതൊണ്ടായിരി
മധുരം ഉണ്ട് അതുകൊണ്ടായിരിക്കും ചെറിയ ഉള്ളി ഞാൻ ഇന്ന് സവാളയും ചേർത്ത് ചെറിയ ഉള്ളിയും അങ്ങനെ ഉള്ളി ഇ
നേരെ പകുതി പകുതിയാക്കി എടുക്കോ?
പകുതി പകുതി ആക്കി എടുക്കും ആഹ അങ്ങനെ അങ്ങനെ എടുക്കുന്നെ അപ്പൊ നമ്മള് ഒരു ഒരു കോഴിയെ വേടിക്കുന്നെങ്കില് ഒരു രണ്ടു സവാളയും രണ്ടലെ മൂന്ന്സവാള ചേർക്കാം. അത് നമ്മുടെ വീട്ടിലെ ആളനുസരിച്ചും ഗ്രേവി എത്ര വേണോന്ന് വെ ച്ചും. അതലോചിച്ചിട്ടാണ് സ ഈ ഉള്ളി ചേർക്കുന്നത് അല്ല ചെലര് ഞാൻ പറയുന്ന കേട്ടോണ്ട് വെറും രണ്ട് സവാള മാത്രം ഇട്ട് ചിക്കൻ കറി വെക്കുന്നു. അതെങ്ങനാ എനിക്കറിയത്തില്ല അങ്ങനെ വെക്കുന്ന് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്.
പറ്റിച്ചെങ്ങെടുക്കും അങ്ങനെ മതിയായിരിക്കും.
മതിയായിരിക്കും ആഹ് അതെ. ആ എന്നിട്ട് സവാള ഇട്ട് വഴറ്റീയിട്ട്
സവാളയിട്ട് വരറ്റിട്ട് നല്ലോണ്ണം വഴന്ന് ഒരു ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക്
ആഹ.
ആ ഈ മുക്കാലാവുമ്പോത്തേക്ക് തക്കാളിയും ഇടു അതിനകത്ത്. ഈ തക്കാളി അങ്ങ് നല്ലോണ്ണം അങ്ങ് തക്കാളി ഞ്ഞ് ചേർക്കും ചേർക്കും. അ സവാളയിട്ട് പകുതിയായിട്ട് ത
ആഹ് അതെ ആഹ് സവാള ഒരു പകുതി വേവകുമ്പോഴത്തേക്ക് തക്കാളി ഇടുല്ലയോ?
അങ്ങനെ തക്കാളി അതിനകത്തിട്ട് വാട്ടി അതും നല്ല ഇതാ ഒരു ബ്രൗൺ നിറകുമ്പോഴത്തേക്കും മുളക്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ഇട്ട് വീണ്ടും ഇളക്കും ഇള ആ ഇളക്കിയിട്ട് അതങ്ങോട്ട് ആ ചുമന്ന ആ പൊടിയൊക്കെ ഒരു ബ്ര ചുമന്നരു മൂക്കുന്ന ഒരു മണം വരും
ആ ഈ പൊടികളുടെക്കെ ഒരു മല്ലിയുടെക്കെ പച്ചമണൊക്കെ മാറുന്ന വരുവോ
തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളീ പൊടി ഇടുമ്പോഴത്തേക്ക്‌ അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോവും അന്ന് അങ്ങനെ അതരു അത് പറ്റുമ്പോത്തേക്ക്‌ ഒരു ഈ ചിക്കൻ അനാത്തോട്ട് ചിക്കൻ മാത്രം വെച്ച് നല്ലോണം എളക്കും ഇപ്പ ഈ ചിക്കൻ ഇളക്കി ഇള ഈന്ന കുറേ നേരം എളക്കുമ്പോഴത്തേക്ക് ചിക്കനകത്ത വെള്ളം എല്ലാം ഊറി ഊറി അത്രങ്ങി അതില് വെള്ളാവു അത്
അ ആ
ആ ഗ്രേവി അങ്ങനെ അത് ചിക്കനൊക്കെ അങ്ങ് പറ്റിയ ആ വെള്ളം ചിക് ചിക്കനകത്ത വെള്ള എല്ലാം അങ്ങ് പറ്റി പക്ഷെ നമക്ക് ഗ്രേവി വേണോങ്കില് പിന്നെ വെള്ളം ഒഴിക്കാം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കി അതില് വെള്ളം ഒഴിച്ചില്ലേലും കൊഴ
കുഴപ്പല്ല ഈ വെള്ളം ഒഴിക്കാന്ന് പറയുമ്പൊഴത്തേക്ക് നമ്മൾ ഈ ഉള്ളീം തക്കാളിയൊക്കെ വെ വഴണ്ടിട്ട് അ തിനകത്ത് ചിക്കൻ ഇട്ടിട്ട് അതിന്റെ കൂടെ പൊടികൾ ഇടുന്നേനു ശേഷം വെള്ളം
ആന് ശേഷ ശേഷം എന്നാ ഇതൊന്ന് പറ്റിട്ട് ഈ ചിക്കനത്ത വെള്ളോക്കെ ഒന്ന് പറ്റിട്ട് പിന്നെ വന്നു ഒഴി
വെള്ളം ഒഴിക്കും ഈ വെള്ളം ചൂടുവെള്ളം ആണോ അതോ നമ്മള സാധാ വെള്ളാന്നോ എടുക്കുന്നെ കുറച്ചുകൂടി നല്ലേ ആ ന്നിട്ട്
അങ്ങനെ അത് ന്നിട്ട് അങ്ങനെ ആ ചൂട് വെള്ളാമ്പത് പെട്ടെന്ന് അങ്ങ് തെളയ്ക്കുല്ലോ തിളക്കുമ്പോ നല്ലോണം ഇളക്കി കൂട്ടിട്ട് ചെറിയ തീയിലിട്ട് അടച്ചു വെക്കും ലോ
വേവാനായിട്ട് വെക്കും ഓ ആ
ചെറി ചെറിയ തീയിലിട്ടിട്ട് വേവാനായിട്ട് വെക്കും അങ്ങനെ നമ്മളി ഈ ഇത് നമ്മള് ഗ്യാസിൽ വെക്കാതെ അട് വെറകടുപ്പി വെച്ചാ നല്ല ടേസ്റ്റാ ചിക്കനൊക്കെ ചിക്കനയാലും ബീഫാലും വെറകടി പയോഗിക്കണം
ആന്നോ ഈ വെറകടുപ്പി വെക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം തീ പിടിക്കാൻ പാടല്ലേ വെറക്
അല്ല തീ പിടിച്ച കഴിഞ്ഞാ ചെറിയ തീണ് തീ കുറച്ച് ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പ തമ്മ ക്ക് കഴിഞ്ഞ മാസം ഇപ്പൊ ഗ്യാസിനൊക്ക ക്ഷാമം വന്നല്ലോ ഞങ്ങക്ക് ഞങ്ങക്ക് വന്ന ഞങ്ങക്ക്‌ കി പക്ഷെ ക്ഷാമം വരും ഗ്യാസ് കിട്ടത്തില്ലന്നക്കെരവസ് ഒറ്റെണ്ടാര്ന്നു സംസാരം ഒ ണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ ഞാന് ആ
സ്ഥലങ്ങളിലൊക്കെ ഗ്യാസ് കിട്ടാതെ വലഞ്ഞിട്ടുണ്ട് ആ നമ്മള് പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ കണ്ടായിരുന്നല്ലോ
ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അപ്പ ഈ ഗ്യാസ് ന്റെ ലഭ്യതക കൊറയുമെന്ന് കണ്ട് കണ്ടോണ്ട് ഞാൻ പിന്നെ വെറ കടുപ്പിലായിരുന്നു വെക്കുന്നത്
ആണോ ആ ഈ വിറകടുപ്പിൽ വെക്കുമ്പം മൊത്തത്തിൽ അങ്ങ് കരിയാവത്തില്ലേ പാത്രങ്ങളും കാര്യങ്ങളും
പാത്രങ്ങൾ എട്ട കനിയാവള കരിതിരിച്ചു കഴുകണം
ആ
നമ്മുടെ കലത്തിന്റെ പുറകെയുള്ള സോപ്പും ചകിരിയും ഇട്ട്
കഴിവിയാ മതി അപ്പോഴത്തേക്ക് കരി മൊത്തം അങ്ങ് മാറും
കരിമൊത്തങ്ങ് മാറും അങ്ങനെ ബേറകള് ഇല്ല അമ്മമുക്ക് തീയല്ലാത ചെറിയ തീയിലങ്ങ് അവിടെ ഇട്ടേക്കാൻ പറ്റും
ആ അന്നേരം എന്ത് എന്ത് പറ്റിപ്പറ്റി വരുമെന്നോ
ബന്ധത് പറ്റി പറ്റി വരും
ആ അന്നേരം എനിക്ക് തോന്നുന്ന് ഈ വിറകടുപ്പിൽ വെക്കുന്നത് ആയിരിക്കൂല്ലേ കുറച്ചുകൂടി രുചി കറികൾ
ആ തറി കണ്ടു
ആ നമ്മള് ഗ്യാസിനേ
അ ഗ്യാസിനെ കാട്ടിയും നല്ലതായിട്ട്
മ് കറിയൊക്കെ എല്ലാരും കൂട്ടിയോ
ആ കറിയൊക്കെ കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ്
ആ പറഞ്ഞു ശരി ഞാൻ വിളിക്കാം ളിക്കുന്നുണ്ട് കേട്ടോ ശരി എന്നാ ശരി